എന്തെല്ലാം വിശേഷം
ആ ഇപ്പ എങ്ങനെ കിട്ടിയാവല്ലേ ആ കേൾക്കണ്ട് ഇപ്പ എങ്ങനെ കിട്ടി
അറിയില്ല ഞാന ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്
വ്രദ്ധം ഓപ്പൺ ആി ഇതാക്കിയതാണ് അപ്പം നിങ്ങൾ അങ്ങനെ മിസ് അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ പേര് മലെമതി
ആ ആ അ ശരി അല്ല ഇത് ഓപ്പൺ ആാക്കി കൊള്ളുന്നില്ലല്ലോ
ഇപ്പം നടക്കണുന്നില്ലേ അല്ലേ
ഇല്ല ഓപ്പൺ ആക്കണ എന്നില്ല നമ്മള് മെസ്സേജ് ചെയ്തക്ക വെച്ചിട്ട് നഞമ്മക്ക് കോള് വരും സാധാ കോള് വരണ്ടമാര് വെല്ലം അടിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മളെ പേര് മേലെങ്ങനെ എഴുതി കാണിക്കുമ്പോണ്ട് എടുത്താ മതി
മേലങ്ങനെണിച്ചു
സേവ ചെയ്തിട്ടൊന്നും അല്ല അത് നമ്മള് വിളിക്കയാണെങ്കിൽ എല്ലാരുംതും അങ്ങനെ കാണിക്കുന്നുണ്ട് പേരും നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് ആ അപ്പൊ നമ്മൾ ആ നമ്പർ മൂലം ആപ്പിൽ കയറിക്കൊള്ളന്നല്ലയ ഏ ഞാനിപ്പ എല്ലാവരും ഇോട് ഇങ്ങനെ ചിലരൊക്കെ പറയാ ആപ്പിള് കയറ് ആപ്പിള് കയ പി ഞാൻ ആപ്പിലൊന്ന കയറ ഇങ്ങെ ഫോൺ പറ ഫ്രീ ആണോക്കുമ്പോ ഫ്രീ ആണ് ഇന്ന്ങ്ങോട്ട് വിളിക്കട്ടെ വക്കുമ്പോ ്മാ വിളിച്ചോളൂന്ന് അപ്പൊ അവര് വിളിക്കുവ അവര് വിളിക്കുമ്പോ ഞാനൻ അൊ അത നക്കി കൊടുക്കും നമ്മളെടുത്തിട്ട് സാധാ അപ്പൊ നമ്മക്ക ഇങ്ങെ ഫോ വരണമായി ഇങ്ങനെ കാണും അപ്പൊ സാധാരണ നമ്മള് പച്ച പെട്ടെന്ന് ന വർത്തി കൊടുക്കുക ഞാന അങ്ങനെ ചെയ്യാറ് ഉ എന്നിട്ട് ഞാൻ അന്നെ ഇന്നലെ ഉം പിന്നെ
എങ്ങനെയ പൈസൊക്കെ എങ്ങനെയെ കിട്ടലാവലേ
അതിനെ പറ്റിട്ടൊന്നും എനക്ക്റിയില്ല ഉ എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചാ മഷരൊക്കെ കഴച്ച് കിടന്നിട്ട കിടക്കാറായുന്നേരം ഒരുപാടായില്ലല്ലേ ഉ മക്കളൊക്കെ ഉറങ്ങിയാ
പത്തായി നീ ചനക്കൊള്ളാല്ലേ
ആഹ് അന്ന അത്തായ ഉണ്ടല്ല അത് പറഞ്ഞിക്കണ ഞാൻ എൻറെ മോനോട് ഈ വരുമ്പോ അത്തായം വെച്ചിട്ട് ഉമ്മാക്കാണ്ട് കെടുക്കാന്ന്
എവിടന്ന് വരുമ്പോള്
കടയിലാണേ അവനി ഈ വണ്ടിന്റെ പണിയാണ് വണ്ടിയില് വണ്ടിന്റെ അലൈൻമെന്റ് അപ്പൊ ചില ദിവസങ്ങള നേര വേകും അപ്പം ഇന്നിപ്പം ചില ദിവസങ്ങളിൽ നേരത്തെ ഒമ്പത് മണി ഒൻമ്പത്തര ഒക്കെ ആകുമ്പോത്തേന എത്തും പത്തുമണിൻ്റെ ഉള്ളിൽ എത്തലുണ്ട്
ആഹ
ഇന്നിപ്പോ അവനെ വിളിച്ച് പറഞ്ഞ് ഒരു മണിയാവ്മ്മാ പറഞ്ഞഞ്
ഉം
ആഹ അപ്പൊ പിന്നെ അവനെ കാത്തിട്ട് ഇങ്ങനെ നമ്മക്ക്ന്തായാലും ഉറങ്ങിയാ പിന്നെ നമ്മളാണ്ട് ഉറക്ക പോട
ആ പ്ലസ് ടു കഴിഞ്ഞ് ഇഞ് വേറെ കി തീറ്റാ വേണ്ടിരുോ ഉം
ഒരു വർഷം ആ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അപ്പ അങ്ങനെ അവരെന്നെ ജോലിയാക്കി കൊടുത്ത് അങ്ങനെ
അടുത്ത
ആ അവിടെ ചട്ടിപ്പറമ്പ്ന്ന്പറയും ഉം എത്ര കുട്ടികളാ
രണ്ട് കൂട്ടികള
ഏ അത് ശരി
മുത്തോന് മുത്തോന് അഞ്ചാം ക്ലാസ്സില് ചെറുത് ഇപ്പ എൽ കെ ജി ചേർത്ത് നാല് വയസ്സ്
നാലല് വയസല്ലേ നിന്റെ രണ്ടാമത്തവനക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാണ്
ആഹ
ഉം ഹസ്ബൻഡോ ഏ അ ശരി എന്റെ കാക്കയങ്കൾ ഇല്ലാണ് ഞാന് ഇപ്പൊ പോയിട്ടുള്ളു ഒരാഴ്ച ആായിട്ടുള്ളൂ പോയിട്ട് ഉം പിന്നെ നിങ്ങളെങ്ങനെ സെപ്പറേറ്റ് വേറെ വീട്ച്ച നിക്കുക
വീട്ടട്ട് ആയാ ഇവിടെ ഒരു മൂൻ തന്നെ ഉള്ളൂ
ആഹ അങ്ങനെ ആവല്ലേ പിന്നെ
വീട് കുഴിച്ചിട്ട് വേറെ കയറ്റിയതാ മ
ആഹ അങ്ങനെ കയറ്റിട്ടുണ്ടാവല പെങ്ങമാരാവുല്ലെ
ആ നാല് പെങ്ങന്മാരുണ്ട്
ആഹ എവിടെ സ്ഥലം ഇവിടൊ
നവിടെ കോട്ടക്കൻ ആട്ടീരി എന്നന്ന് പറയും
ആഹ അവിടെത്തന്നെല്ലേ പിന്നെ
ഞ ഒരു വെങ്ങ കെട്ടിട്ടണ്ട്
ഏകട്ടിക്കാണ്ടാ ഏ എന്താ ചെയ്യണോള് ടീച്ചറ ശരി പിന്നെ എവിടെ ടീച്ചറ്
ഉള്ള സറില്ല എൽ കെ ജി യു കെ ജി
ഒരു നഴ്സറിയിലാണ് എൽ കെ ജി യു കെ ജികൾ
ആ എവിടെ എങ്ങനെയാണ് മട്ടാട്ടീരി തന്നെ ആഹ അ പിന്നെ
നിങ്ങള് ഭക്ഷണം കഴിച്ച കിടന്നാ
ആ ഞാന് കെടന്ന കിണ് കിടക്ക മോനെ കാത്തിട്ട് ഇങ്ങനെ ഓൻ വരുമ്പോ വാതില ഇറന്ന് കൊടുക്കണ്ടേ അപ്പൊ അയിനി എങ്ങനെ നക്കയാണ് ഇങ്ങനെ കിടക്ക് കിടന്ന കാണ്ടോടെ ഇങ്ങനെ കിടന്ന കാ ഇങ്ങനെ അപ്പൊ അവന് ഭക്ഷണം എടുത്തൊക്കെ ഉണ്ടാന്നും പറഞ്ഞഞ് അവനക്ക് ഭക്ഷണം വാണ്ടി വരും എന്നെ അപ്പൊ എന്താ വച്ചാ ഇപ്പൊ ഈ സമയത്ത് ഹോട്ടലുകളൾൊന്നും ഉണ്ടാവലല്ലോ ആ പണിക്കണെ നിന്നാ പണി ഫുുള്ള ആാക്കാതെ ഭക്ഷണം കേൾക്കാൻ പോവാനും പറ്റൂല ഊര് പോരാ നേരത്ത് കട പൂട്ടി പോരാ നേരത്തണേക്കാരം ആ വർക്ക് വന്നിട്ടുണ്ടാവുക അത് നാളെക്കൊക്ക ആണെങ്കിൽ അർജന്റും ആകവും അപ്പൊ അതൊന്ന് തീർത്തും കൊടുക്കേണ്ടി വരും അത ഈ വണ്ടിന്റെ വണ്ടി വണ്ടിന്റെ പണി ഓട്ടം ഓ മൊബൈലിന്റെ അങ്ങനത്തെ പണി അതായത് ഈ വണ്ടിന്റെപ്പ ഈ പുതിയ ഈീ ചക്കറ് സെറ്റ് ഇലക്ട്രിക്കൽ വയമായിട്ട് ഫിറ്റ് ചെയ്യണ്
ഒറ്റക്കെ വരില്
ആ് ഓന എത്തക്ക വരല്ലേ അതന്നെയ ഇപ്പൊ പേടി ഇതുവരെെയൊക്ക നായ്ക്കൾ ഇണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങട്ട് ഞങ്ങളവിടെ ഉ പാലത്തിന്റെ പണി നടല്ലേ റോഡ് പോയതല്ലേ ഇപ്പോൊ ഇീ കുൂടി ഹൈവേ ഞങ്ങള വീടിന്റെ ഇതി കൂടിയാണ് ലൈവ് പോയിക്കണുന്നത് അപ്പൊ എന്താണ് പാലത്തിന്റെ പതിന്റെ ചോട്ട കൂടി വരുമ്പോൾ അതുവരെയൊക്കും അവിടെ നായ്ക്കളെ ശല്യമൊന്നും ണ്ടായിുന്നീ അത്രയും കാലായിട്ട് അങ്ങനെ വരുമ്പോഴൊക്കെ ഇപ്പോൊ ഇപ്പൊ പറയണ്ട ഇന്നലെ തൊട്ടിട്ട് നായ്ക്കള് വണ്ടീന്റെ പിന്നാലെ വണ്ടി പേടിയാണ് വണ്ടിന്റെ മുന്നേക്കെ ചാടിീട്ടുണ്ടെങ്ക വണ്ടിയോടൊക്കെ മറിയേ അതും ബുള്ളറ്റ ആണ് പടിച്ചാലും കിട്ടൂല ഭയങ്കര കാനുള്ള വണ്ടിയല്ലേ അത് പടിച്ച വച്ചാൽ അതും ഭയങ്കര ഇറക്കന കുത്തന ഇറക്കുള്ള റോഡാണ് ഞങ്ങളെ റോഡുകളും
ആഹ
നല്ല ഇറക്കമുള്ള റോഡുകൾ കയറ്റവും ഇറക്കമുള്ള റോഡാണ് കുത്തനെ ആപ്പൊഞ്ഞിപ്പോൊ ഞാൻ പറഞ്ഞിക്ക പിന്നെ പിന്നാലും വണ്ടിട്ട കാലിന്റെ ഞാൻ ആണ്ട് ചവിട്ടി ആക്കരുതിട്ട വണ്ടി വന്ന് കാരണം കാലും കടിക്കും അപ്പൊ വണ്ടി
അതന്നെ വണ്ടിമന്ന് മാറിയ അതന്നെ
പേടിയാവണണ്ട് ഇ ഞങ്ങൾ രാവിലെ പോകുമ്പോ അതേ മരയനെ എത്രങ്ങാലും നായ്ക്കളാണ് രാവിലെ പോകുമ്പോളൊക്കെ അവിടെ മറ്റേതാശ അല്ലയ ഉണ്ടായിരുന്നീല്ലപ്പൊ എവിടുന്നാണ് നാവം വന്നി വന്നക്കണുന്നത് ഈ പാലത്തിന്റെ ഈ ചോട്ട് ഇങ്ങനെ സ്ഥലം ഉണ്ടായിട്ടായി നിങ്ങീ ആൾക്കാരിങ്ങനെ ഒക്കെ എറിഞ്ഞിട്ടും തിന്നാനൊക്കെ കിട്ടീട്ട് വന്ന് കൂടിയതാന്ന് തോന്ന്ണ് ഉം ഈ രാത്രി ഒറ്റക്ക് ഈ നേരത്തൊക്കെ വരുമ്പോ പേടിയാണ് ഇനി ഒരു സമ നമ്മുക്ക് കിടന്നാലോ ഉറക്കം കിട്ടൂലല്ല സമാധാനം ഇല്ലല്ലോ നമമ ക്ക് ആ മ ഇങ്ങട്ട് പെരേക്ക് എത്തിക്കിട്ടാഞ്ഞാ മക്കള് പെരേക്കെത്തിക്കിട്ട ട്ട ഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല അവനിപ്പോ ഓൻ വരൊള
ഇപ്പൊ ങ്ങളെ ഹസ്ബൻഡ് എവിടെയാ
ഓര് ഗൾഫിലാണ് ഓര് ഇപ്പ പോയിട്ടുള്ളൂ ഒരാഴ്ച ആയിട്ടുള്ളൂ പോയിട്ട് ഉം ഓരുണ്ടായി ന്നന്ന് എനിക്കൊരു സമാധാനായിന്ന് അപ്പൊ ഞാന് ഉറങ്ങും ഞമ്മള് രാവിലെ അങ്ങനെ നീക്കണല്ലേ അവർക്ക് പിന്നെ രാവിലെ ആയാലും കിടന്ന് ഉറങ്ങാല മോനിക്ക് ട്യൂഷൻ ആവാനാകുമ്പോ തന്നെ എണീക്കണെ ഏഴ്‌ മണി ആകുമ്പോത്തന്നെ ട്യഷന് അവിടെ അപ്പ പിന്നെ അതിനനുസരിച്ചെണീച്ച് ഞമ്മള് ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ ഏ
എന്തെങ്കിലും വർക്ക് ചെയ്യന്നുണ്ടോ
ഞാനൊന്നും ചെയ്യണില്ല ഇപ്പോ ആണോ അപ്പൊ അങ്ങനെ ആയിട്ട് ഇനിയിപ്പോ എന്താ കാട്ടണ അറിയില്ല ഓന് ഇങ്ങട്ട് എത്തി കിട്ട് ട്ടിയാലെ ഇഞ്ഞൊരു സമാധാനം ഉള്ളു
ആ മറ്റെവൻ ഉറങ്ങീക്കണു എനിക്ക് രാവിലെ ട്യൂഷനോണ്ടേ കാക്കള്ളന്ന് ഞാൻ പറയണ് ഇപ്പം മെസ്സേജ് ഇങ്ങനെ അയച്ചക്കാണ്ടിര്ന്നത്ണ് കാക്കാക്ക് നിങ്ങള്ള്ളപ്പോ എന്നാ സുഖവായിനി നിക്ക് ഒറങ്ങിയാ മതിയാരുന്നു നിങ്ങള് തൊറന്ന് കൊടുക്കുവാരുന്നു ഇപ്പ അത് പറ്റൂലല്ലോന്ന് പറയണേ പിന്നെ ഫുഡ് അവരന്നെ കഴിച്ചിക്കാണ്ട് ഞാൻ പറയും അവിടെ എടുത്തച്ചാലും നമ്മക്ക് പിന്നെ അത് നോക്കിയാൽ മതിയല്ല ഉം പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെയ നാളഞ്ഞപ്പോ എന്നിട്ട് അത്തായത്തി നീക്കുവോ
ആഹ്
ഏ ന്നിട്ട് എന്താ കഴിക്ക
ചോറ്
ചോറാ യിന്ന് നേരത്തെ
പിന്നെന്താ കഴിക്കുക ആ നേരത്ത് ചോറ് തിന്നാലല്ലേ നമ്മുക്ക് നോമ്പ നിൽക്കാൻ പറ്റുള്ളൂ
അയ് ശെരി ചെലോര്ക്ക് അങ്ങനെയാണ് ചോറൊക്കെ ത്തിന്നണ്ടി വരും ൻന്നെ കൊണ്ടൊന്നും ചോറ് ഞാന നോമ്പിനേറെ റംദാനിക്കൊന്നും മുപ്പത് ദിവസം ഇവടെ ചോറക്കലില്ല ഉം റംദാലിലൊക്കെ ആയാലും ഇവിടുള്ളൊരു ഇവിട്ക്ക് ചായേം കടിം അങ്ങനെയാണ് വേണ്ടത് ഏ
ഏ നോമ്പെടുക്കും നാളെ ചായയും കടിയാണ് കുടിക്കുക ഉം ചായ എടുക്കും എന്തെലും കടി ഇണ്ടാക്കും പിന്നെ നോമ്പിന് പത്തിരി ഇണ്ടെങ്കി പത്തിരി രാത്രീം പത്തിരി അങ്ങനെയാണ് ഇപ്രാവശ്യം ഹസ്ബൻന്റ് ഇവിടെ ഇണ്ടായി
അത്തായത്തിനും പത്തിരി ഫുൾ ടൈം പത്തിരി രാത്രിയും പത്തിരി അത്താഴത്തിനും ഉം പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒണ്ടാക്കിയ മതി
ഇരുപത്തൊമ്പത് നോമ്പുണ്ട് നോൽക്കാന് പ്രഗ്നന്റ് ആയിന്ന് അത് ഡി എൻ സി പ്പോ അത് ഇതായി പോയി
കൊറെ എന്തപ്പ വീട്ടാണ്
ഇരുപത്തിൊമ്പത് എണ്ണ ആാണ് ഒന്നും രണ്ടെണ്ണം ഒന്നല്ല ആഹ ഇ മമ്പത്മ്പല്ല പ്രാവശണ്ടായിറ്റള്ളൂ ആ ഇരുപത്തൊമ്പത് ഉണ്ട് ഏ
അടുത്തസം അല്ല അടുത്ത വല്ല നോമ്പ് വരുമ്പോന്നൊക്കെ നോൽക്കണ്ടേ അറിയാം
ആഹ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ നോറ്റി വീട്ടന്ന് കരുതിയിട്ടേ ഫുുള്ളായിട്ട് ഈ മാസം മു ങ്ങനെ ഇപ്പ മഴയല്ലേ മഴ ആകുമ്പോ പിന്നെ നമക്ക് കൂടുതൽ ജോലികളും ല്ല മക്കള് സ്കൂൾ പോയാലേ
അതന്നെ ക്ഷീണം ഉണ്ടാവൂല ആ വെയിലൊക്കന്ന് അതന്നെ
അപ്പൊ പിന്നെ
നിനക്ക് നിനക്കുന്ന മുഹറ വന്നിണ്ട് നോച്ചൂടെേന്നാ
അതന്നെ അപ്പൊ ഞാൻ ഡ്രൈവിങ് പഠിക്ക ൻ പോടണ്ട് അത് കാരണം നോൽക്കാൻ പറ്റൂല കാരണം നമ്മള ഇങ്ങനെ ഇതായി ടെസ്റ്റ് ആും ചെയ്തുക്കണ്ട് രണ്ടാം തീയതി അപ്പൊ അതാണ്ട് കെയ്യട്ടെന്ന് കരുതി മ നക്കാണ് ഉ എന്നാ വിളിക്കട്ടാ എന്നാ ശെരി
പിന്നെ നിനിക്ക് ബുദ്ധിമുട്ടില്ലച്ചെിൽ നമ്പർ സേവ് ചെയ്താണ്ട്